കേൾക്ക കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കണ്ട് അങ്ങോട്ട് കേൾക്കണ്ടാ
ആഹ് ഉണ്ട് ഉണ്ട് ഭയങ്കര സ്ലോ ആണ് സൗണ്ട് എന്നാലും കുഴപ്പമില്ല
ആഹ
എന്താ വിശേഷങ്ങളൊക്കെ
വിശേഷങ്ങൾ എന്താ ഇങ്ങനെ പോണ സുഖമാണ്
അതെ എന്താ സുഖായിട്ട് പോണ കുഴപ്പമൊന്നും ഇല്ല രണ്ട്ദിവസമായിട്ട് നല്ല തി- രക്കായിരുന്ന്‌ എനിക്ക് മോളുടെ ഫ്രണ്ടിന്റെ ആഹ് കല്യാണമായിരുന്നു
അതെ
അപ്പൊ തിരുവനന്തപുരത്തക്ക് പോണ്ട ആവശ്യം വന്നിട്ട ചെയ്യ അപ്പൊ അത് കാരണം ഒന്നും അവിടെ ആയിരുന്നു ദാ ഇന്ന് ത്തിത് അയിന്റെ ഒരു തിരക്കൊക്കെ ആയിരുന്നു പിന്നെ എന്താ എന്നിട്ട് ഇപ്പൊ ഈ ടൈമിലൊന്നും ഉറങ്ങാറില്ലേ
ഉറങ്ങാറുണ്ട് ഇന്ന്‌ ലാസ്റ്റ് അന്ന് പറഞ്ഞപ്പഴെ ആരെങ്കിലും വിളി കണ്ടെങ്കിൽ വിളിച്ചോട്ടെ എന്ന് വെച്ചിട്ട്
ആഹ് ആഹ് വേറെന്താ വിശേഷങ്ങളൊക്കെ
വേറെന്താ എന്താണ് ഫുഡ്‌ ഒക്കെ കഴിച്ചാ
ഉം അതാ ഫുഡ് കഴിച്ചു എന്തായി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞോ
ഫുഡ് കയിക്കല് കഴിഞ്ഞ് ഇങ്ങനെകെട്ക്ക മോന് ഇപ്പൊ കൊറച്ച് വേർത്ത് തൊടങ്ങിയിട്ടുള്ളു
അതെല്ലേ
ആഹ്
ഓ ഐശരി, ചെറിയ കുട്ടിയാ?
ആഹ് രണ്ടര വയസ്സായ മോനാണേ.
മാഷാല്ലാ ശരി
അപ്പൊ രാ ല്ല വൈകീട്ട് ഉറങ്ങ ഉറങ്ങണ കാരണ രാത്രി നേരം വൈകു ഒറങ്ങ
അതെല്ലേ അപ്പൊ പിന്നെ നമ്മുടെ ഒറക്കും അവിടെ ഗോവിന്തായി
ഗോവിന്ദാന്ന് പറയണ്ട പിന്നാലടക്കണ ഒറങ്ങ് ഒറങ്ങ് ഒറങ്ങ് ആരൊറങ്ങണ്
അതെല്ലേ
ഞമ്മളെ ഒറക്കം കെട്ത്തിയ ഞമ്മളെ ഒറക്കിയിട്ട് അവര് കളിക്ക്ണ്ടാവും
അതൊക്കെ തന്നെ അത് ശരിയെന്നയാണ്
പിന്നെ എന്തെ മഴ ഇണ്ടന്നാടെ?
ഇവിടെ മഴല്ല്യആഹ് മഴ ഇന്ന് ഉച്ച സമയത്ത്നെന്നട്ടോ ഉച്ചക്ക്
അതെല്ലേ
ഉം
ആ് ഇവിടെ അത ഇന്ന് വലൊരു മഴയണ്ടായിട്ടില്ല അന്ന് ഒരു വെയിലിന്റെ ഒരു നാളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇനി കുറെ ആലക്കാ കളതൊക്കെ അലക്കിയാന്
അതെ
എന്ന ഇത് ടൂറ് ഇത് രണ്ടീസത്തെ യാത്ര കഴിഞ്ഞ് വന്നെല്ലേ ഞാൻ ഇവി
അപ്പൊ തോനെ അളക്കാണ്ടാവും അതാണ് ഞമ്മൾക്ക് മെയിന് ആയിട്ട് ഞമ്മള് ഇപ്പൊ കല്ല്യാണ പരിപാടിക്കായിട്ട് ഞമ്മ പോവും വരും വന്നന്ത്‌ കഴിഞ്ഞ വീട്ടില്ക്കണ്ട് കേറിയാല്ണ്ടല്ലോ
ഓഹ് അതെന്നെ പറീണതെ എരട്ടി പണ്യാണേ
അപ്പള്ളാ പണിണ്ടല്ലോ എവിട്ക്കും പോണ്ടയ പോണ്ടാന്ന് വിചാരിക്കും ഞമ്മള്
എവിട്ക്കും പോണ്ടാന്ന്ന്നെ വിചാരിക്ക അതാപറ്
ആഹ് ചെയ്താലും ചെയ്താലും കയ്യൂലാ എവിട്ന്നെക്കെ ഇങ്ങനെ കൂടാ കൂടാന്ന്ല്ലാണ്ട് കൊറയൂല
ഇനിക്കെന്നെ ഇപ്പന്റെ പണ്യേള് കൊറെ പെൻഡിങ്ങാണ് ഇനിപ്പക്ക് നാളെണ് ഇച്ച്പ്പന്റെ ഒരു വർക്ക്ണ്ട് എനിക്ക് അയിഞ്ഞ് ഇപ്പൊ നാളെനിപ്പോ രാവിലെ ഒമ്പതരക്ക് അയിന് പോണം അപ്പൊ ഞാപ്പൊ ഭ്രാന്തയിട്ട് നടക്കാ പിന്നെ ഇനിപ്പോ ഹസ്ബൻഡ് വേരാണ് അട്ത്ത ആഴ്ച അപ്പൊ അതി പണികളും അവടെ പെൻഡിങ്ണ്ട് എ ഏഹ്
അപ്പൊ അതിന്റെ തെരക്കും ഒക്കെപ്പാട ആയപ്പോ ഭ്രാന്തെരും
ക്കും കാര്യങ്ങളൊക്കായിട്ടേ ഫുള്ള് സത്യം പറഞ്ഞെ ബിസിയാവാ എവിട്ക്കും പോവാനേ തോന്ന്ന്ന്ല്ല
ഇല്ല്യ അതെന്നെ ഞമ്മളെന്നെ ചെയ്ത് തീർക്കണ്ടേന്ന് ആലോയിച്ചിട്ടാണെ ആഹ് എന്തേന്ന് അവ്ടെ ഫുഡ്?
ഏഹ്
ഫുഡ് എന്തേയിരുന്നു?
ഇന്ന് ഞങ്ങള് നെയ്ച്ചോറെച്ച് ഇന്ന് ഉമ്മി യാ ത്രാക്കെ കഴിഞ്ഞ് വന്നപ്പഴേ പുലർച്ചെ നാല് മണിക്ക്യ എത്തിയത് അപ്പൊ അതോണ്ട് അവരൊക്കെ ഇവടെണ്ടായിര്ന്ന് അപ്പൊ ഉച്ച ക്ക്‌ എന്താട്ടി നെയ്ച്ചോറും ചിക്കനൊക്കെ വാങ്ങീട്ട് അവരെത് പറഞ്ഞ് വർ വൈകുന്നേരത്തവര് പോയി
അതെല്ലേ
ഉം എന്താ അവടെ സ്പെഷ്യല്?
ഇവടെ സ്പെഷ്യലോന്ന്ല്ല ചോറ് മീൻകറി മീൻപൊരി ത് മീൻപൊരിച്ചത്
തല്ലേ
ആഹാ പപ്പടം മീൻക്കറി എപ്പഴും കൂട്ടുന്ന കാരണെ ഞമ്മക്ക് അത്ര ഒര് എന്താ പറയാ ഒര് തിന്നാനോരു മൂഡ് ഇല്ല.
അതെ അതെല്ലേ
ആഹ് എനിക്ക് കൂടുതല് എന്താ പറയാ പച്ചക്കറിനോടാ താല്പര്യം.
അത് അതെല്ലേ ആഹ് അത് ശരി.
പച്ചക്കറി ആണെങ്കി എത്ര ചോറ് വേണെങ്കിലും തിന്നാ അതോരു പ്രത്യേക ടേസ്റ്റ് ആണെ.
ടേസ്റ്റാണ് അത് ശരിന്നെയാണ് പിന്നെ പച്ചക്കറി പറഞ്ഞാ നമ്മടെ വീ ട്ടിലൊക്കെ ഇണ്ടായിട്ട്ള്ളതൊക്കെയാണ് പ്രത്യേയിച്ച് മുരിങ്ങേടല പരി പ്പ് അതൊക്കെ ആഹ് അതൊക്കെ ഒന്നും കൂടെ നല്ല ടേസ്റ്റാവും.
പിടിക്കാന്ള്ള പാടേ എത്ര കുത്തിച്ചിട്ടാ മതി നിർ
ആഹ് ഏഹ് ഞാന്നാ ഇവിടന്ന് കൊ ഇവട്ന്ന് കൊണ്ടെന്നരാം ഇവടെ വെറും മുരിങ്ങേ ഒള്ളൂ ഞാൻ കി ട്ട്യേതൊക്കെ കൊമ്പ് അവിടെ ഇവിടെയൊക്കെ കുത്തിയിട്ടിട്ടേ ഏതോ ഏതെങ്കിലും കൊമ്പേളില് ഇണ്ടാവും. ഇവടെ കൊറേയിണ്ട് ആഹ് ഞാൻ വരുമ്പോ ഒന്നേണ്ടായിര്ന്നോള്ളു പക്ഷെ ക്ഷേ ഞാനത് മ്മന്ന് അത് കൊത്തിയിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ ഭാഗത്ത് നട്ടുപടിപ്പിച്ചിട്ടേ ഒന്നില്ലെങ്കിലും അട്ത്തതില് ഇണ്ടാവും ആഹ് അപ്പൊ നമ്മുക്കിങ്ങനെ ഓരോ പ്രാവശ്യം നുള്ളിട്ക്കുമ്പളും ഇണ്ടാവും നല്ല
അത്ണ്ടാവും തോനേ തോനേ കൊമ്പേള് കുത്താണ്ടാവുമ്പഴേ അങ്ങനോരു കാര്യണ്ട്. ഒരെണ്ണം പിടിച്ചില്ലെങ്കി വേറെ ഏതെങ്കിലും ഒരെണ്ണം പിടി ച്ചുവരും ഇത് ഒരെണ്ണച്ചൊക്കെ കിട്ടുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ്.
വിടെ മുരിങ്ങക്ക് ക്ഷാമൊന്നു ഇല്ല്യ പിന്നെങ്ങനെ എന്തെങ്കിലോ ക്കായിറ്റ് ഇണ്ടാക്കും കോവക്കാ കോവക്ക വള്ളിമ്മേതാപ്പ അത്യാവശ്യം കോവക്ക ഇണ്ടായ്ന്.
അതെ
പിന്നെ വഴുതനങ്ങ
ഉം അതൊക്കെ ഇണ്ട്ല്ലേ?
ഒക്ക വീട്ടിൽന്തെലു ഒക്കെ ചെറുതായിട്ടെക്കെ അങ്ങനെ ഓരോന്നൊക്കെ പിടിച്ച് പിടിപ്പിച്ചി ണ്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മുക്ക് പൊറത്തൂന്ന് വാങ്ങണ്ടല്ലോ. ഏഹ്
കോവക്ക ഉപ്പേരി വെച്ച നല്ല ടേസ്റ്റല്ലേ?
ഓ നല്ല ടേസ്റ്റ് ആണ് വെണ്ടക്ക കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചാല്
ആഹ് ഞങ്ങൾക്ക് ആകെ ഒരു പ്രാവശ്യം കിട്ടി. അത് അടുത്തുള്ള വീട്ടിലേ ഉണ്ടായപ്പോഴേ കൊറച്ച് തന്നിണ്ടായിരുന്നു
ആഹ് അതെല്ലേ.
ഞങ്ങള്അതൊരു ഒരു പ്രാവശ്യം വെച്ചതാ അന്നാണെങ്കില് നല്ല ടേസ്റ്റ്ഉണ്ടായി. പിന്നെ ആ സാധനത്തിനെകിട്ടാനില്ല.
അതെല്ലെ?
ഇവിടങ്ങനെ കിട്ടാനും ബുദ്ധിമുട്ടാണേ. മുരിങ്ങേടെ ഇലയും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞമ്മളിപ്പോ അടുത്തുള്ള ചേച്ചിനോട് അവരോടൊക്കെ പറയണം. അപ്പഴാ കൊണ്ടര ഹലോ ഹലോ ഹലോ ഹലോ ഹലോ